കേൾക്കുന്നില്ലേ
കേക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
അവിടെന് മഴ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ്
ഇവിടെ ന ഇന്ന് നല്ല ക്ലൈമറ്റ് ഇന്നലെ വരെ മഴ ഇന്നലെ ഉച്ചവരെ മഴയായിരുന്നു
അതെ അല്ലെ ഇവിടെ ഇന്നലെൊന്നുല്ല ഇന്നോ നല്ല വെയിലാണ് പക്ഷെ ഇപ്പൊ നല്ല മഴയാണ്
ആ നമുക്കിന്നും നല്ല ക്ലൈമറ്റ് കണ്ടിട്ട് മഴയൊന്നും ഉള്ള ലക്ഷ്ണമില്ല
ആ സൗണ്ട് കൊറവാണ് ഒന്ന് സൗണ്ടില് സംസാരിക്കോ
നല്ല ഇപ്പഴോ സൗണ്ട് ഉണ്ട് സൗണ്ടുണ്ട് ഇപ്പം പറയാുന്ന ക്ലിയ റാവുന്നോ
ക്ലിയർ ഉണ്ട് പക്ഷെര് പതുക്കെയാണ് സൗണ്ട് അതാ
ആണോ ഇപ്പോഴാ ആയിപ്പം ഞാനങ്ങനെന്ന് രാവിലെ നടക്കാനൊക്കെ പോയിട്ടിങ്ങോട്ട് വന്നതേ ഉള്ളൂ
ആഹ് ഡെയിലി നടക്കാൻ പോവോ
എന്നും മഴയായോണ്ട് ഇപ്പോ ഒരാഴ്ച കൊണ്ട് പോകുന്നില്ലായിരുന്നു ഇപ്പൊരാഴ്ച എന്നും മഴ യേര്ന്നു
ആഹ് ആഹ് അപ്പൊ കൊറേ നടക്കുവോ
രണ്ട് അരമണിക്കൂർ നടക്കും ആ വേറെ ആൾക്കാരുണ്ട് എല്ലരും കൂടെ ചേർന്ന് നടക്കാൻ പോവും
ആഹ് ഞാനൊക്കെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു മുമ്പൊക്കെ അന്ന് കൊറച്ച് ആൾക്കാരക്കെണ്ടായിരുന്നു പക്ഷെ പിന്നെ നായ്ക്കളെ ശല്യം കാരണം
ആഹ് അ ഇപ്പ ആഹ് ഉണ്ട് നമ്മൾ പോകുന്ന റൂട്ടിലില്ലെങ്കി ഉണ്ട് പക്ഷേ നമ്മള് അത് മാറിപ്പോകും പിന്നെ തോന്നെ ആൾക്കാര് ഉണ്ടായിണ്ട് മൂന്നാ
ആ അതാണ് കൊറേ പേര്ണ്ടാവുമ്പം പേടിക്കണ്ട ഇവടെ നമ്മള് ഒന്ന് രണ്ട് പേരൊക്കെ ആവുമ്പോ പേ പേടിയാണ്
ആഹ് പേടിയാണ് നമ്മള് മഴയില്ലെങ്കിൽ ഒണക്ക സമയത്തൊക്കെ ഇച്ചിരിംകൂടെ രാവിലെ പോകുവായിരുന്ന്
ആ ആഹ്
പിന്നെ എന്തൊക്കെയാ വേറെ വിശേഷങ്ങള്
പേരൊക്കെ നല്ലതന്നെ ഇതാ ഇപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ
സ്കൂളൊന്നും ഇല്ല പിന്നെ നമ്മള് വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലേ അത് എന്താ നടക്കാൻ പോകുന്നേ വീ അങ്ങനെ നമ്മളത്ര വലിയ പണിയൊന്നും ചെയ്യുന്നില്ലല്ല്
ആ ഞാൻ വർക്ക്ഔട്ട് ചെയ്യതാണ് ഞാന് മറ്റേ എക്സസൈസ് ക്ലാസ്സില് ജോയിൻ ആയിട്ടുണ്ടായിരുന്നു
എവിടെയാണ്
അങ്ങനെ ഈ വെയിറ്റ് കൊറക്കാൻ വേണ്ടിയിട്ടേ
ആഹാ ഹാ ഹാ
അപ്പൊ അങ്ങനെ ഏഹ് ഏഹ്
ഏതിന്റെ ഇതാണ് ഏതിലാണ്
ഏഹ് അത് ഫിറ്റ്നെസ് പറഞ്ഞിട്ടൊരു ഏഹ്
യൂടു യൂട്യൂബ് വഴി
ഏ
യൂട്യൂബ് വഴിയാണോ
അല്ലല്ല ഫിറ്റ്നെസ്
ആ ഫിറ്റ്നസിന്റെ
ആ അതില് ഞാൻ രൺ ആ രൺ ര അത് ഏഹ് രണ്ടര മാസം
ആഹാ ഹാ
അപ്പൊ ഏഹ് രണ്ടര മാസം ഞാൻ നല്ല തടി കൊറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ഒരു പതിനഞ്ച് കിലോ ഞാൻ കൊറഞ്ഞു.
ഇയ്യോ അത്
അതില് നമ്മള് ആ അത് ഞാൻ നല്ല വെയിറ്റിണ്ടായിരുന്നു ഞാന് പിന്നെ ഡെലിവറി ഒക്കെ കഴിഞ്ഞാ നല്ല വെയിറ്റ് കൂടിയിരുന്നു ഞാൻ ഒരു ഏഹ് കൊറച്ച് കൊറച്ചങ്ങോട്ട് കൊറയും പക്ഷെ പിന്നെ ഞാൻ കൊറയൂല അത് പിന്നെ ഇങ്ങനെ ഡയറ്റും ഇതൊക്കെ ചെയ്തിട്ട് മാത് ഞാൻ കൊറയുള്ളൂ അപ്പൊ അങ്ങനെ ഈ എക്സൈസിനിള്ള ക്ലാസിന് ജോയിൻ ആയി നമ്മള് സ്വയം ചെയ്യുമ്പോ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ പറ്റ് ഇല്ലില്ല അപ്പൊ പിന്നെ ഇങ്ങനെ ആ ഇങ്ങനെ ചെയ്ത രണ്ടര മാസം ഏഹ് കല്ല് കെട്ടിയതും നന്നായിട്ട് റിസൾട്ട് കിട്ടി ആ പിന്നെ അവരൊര് ഫുഡിന്റെ മെനുവും തരുട്ടോ അതിനനുസരിച്ച് ഫുഡും
ആ അങ്ങനെ ആയാലേ പറ്റൂ നമ്മളാണെങ്കി ഏഹ് ഒരാൾടെ അ രണ്ടെണ്ണാണെങ്കിൽ നമുക്ക് സം ചേരുമ്പോ പിന്നെ വേറെന്തങ്കും ആവശ്യം വരുമ്പോ മാറ്റി വക്കും കേക്കുന്നില്ലേ
ആ ആ കേക്കുന്നുണ്ട്.
ആ നമ്മള് സ്വയമായിട്ട് ചെയ്യുമ്പോഴേ? രണ്ടു ദിവസം ചെയ്തിട്ട് മൂന്നാത്തെ ദിവസം എന്ത ഒരു ആവശ്യം വരുമ്പോ മുംബൈ ഇതങ്ങ് മാറ്റി വെക്കും പിന്നെ അടുത്ത ദിവസംമ്പാക മടിയവും
ആ ഞാനിത് പിന്നെ യൂട്യൂബിലൊക്കെ ഒരുപാട് ഇങ്ങനെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തിച്ചിട്ടുണ്ട് വയർ കുറയാന് അ അതുപോലെ നമ്മള ഈ ഓരോ സയ്സ് നമ്മള കയിന്റെ വാങ്ങ തടി കുറയാൻ അങ്ങനെയൊക്കെള്ള എടുത്തക്കക്ഷെ ഒരു ദിവസം ചെയ്യും ത് പിറ്റേ ദിവസം മണ്ടയോ
ആ എനിക്കും വയറ് കുറയണന്ന് ആഗ്രഹം എനിക്ക് വല്യ വണ്ണമൊന്നുമില്ല എന്നാലും വയറുണ്ട് എന്നാലും വയർ കുറയണമെന്ന് ലിയ ആഗ്ര വണ്ണം കുറവാണ് പക്ഷെ എന്നാലും വയറുണ്ട് കുറവാണ് കുറവാണ് ഉം വയറുണ്ട് ആ
ന്പോളാണ് വയർകൂടുന്നത് വയറ് കുറ വണ്ണം കുറയുമ്പോ വയറ് കുറയും ഇ ഞാൻ വണ്ണം കുറഞ്ഞപ്പോ വയറും കുറഞ്ഞ
അങ്ങനാണ്
ആ
ഓ എനിക്കും ജിമ്മില് പോനുള്ള സൗകര്യം ഒന്നും ഇല്ല ഉം അത് പോകാനും ഒരു മണി അവിടെയാണ്
ഏ
ജിമ്മില് പോണ ഒരു മടിയാണ്
ആ ജിമ്മിന് പോന്നത് നല്ലതാണ് പക്ഷ ജിമ്മിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മള് നന്നായിട്ട് ഭക്ഷണം കണ്ട്രോൾ ചെയ്യണം
അ ആ ആ കാര്യില്ല സത്യാണ് നമ്മള് ഒത്തിരി വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ച തടി പറയയാണെങ്കിൽ ആഹാരം നല്ലോലെ കൺ
പിന്നെ വയറ് മാത്രം കുറയുള്ള എക്സൈസ് ഒരുപാടുണ്ട്
ആ ഞാന് കണ്ട് കണ്ട് അത് ചെയ്യണന്നൊക്കെ ഉം ഉണ്ടെ
ആ ആ ഒരുപാടുണ്ട് അത് നോക്കി ചെയ്താൽ മതി പിന്നെ സാരിയൊക്കെ ഉടുക്കുമ്പോ വയറ ങ്കിലും ബറണല്ലേ ആ അത് പക്ഷെ ഇപ്പ ആായിട്ടുള്ള വയറ ആാവണം
ആഹ രസ ആഹ സത്യ തന്നെ പൊതുവേ ഇപ്പം ചുരിദാ ഇടുന്ന വല്ലപ്പോഴ ആണ
ആഹ അപ്പൊ ഇതിന് ചുരിദാറൊക്കെ തന്നെ പറ്റുള്ളു സാരി ഉടിച്ച അത് അ പിന്നെ ചില ആളുകളൊക്കെ എത്ര പ്രസവിച്ചാലും
ആഹ സത്യ അത് ഓരോരുത്തരുടെ ബോഡി ശരീരം പ്രകൃതിയ എന്നാണ്
പറഞ്ഞാൽ വേഗം പെട്ടുന്ന വയറാണ് അത തെങ്ങിന്റെ ടൈമില് നന്നായിട്ട് വേറെണ്ടാവും പിന്നെ നമ്മൾ പ്രസവിച്ചാലും ആ വയറങ്ങോട്ട് ആഹ
പതുക്കെ പതുക്കെ നമ്മള് ജോലിയൊക്കെ ചെയ്ത് മാറി മാറിും അത്ര ഉ
അപ്പൊ അത് അത് പോവണമെങ്കില് പക്ഷെ തൂങ്ങിയ വയറെ പോവാൻ ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടാ പിന്നെ പിന്നെ എക്സസൈസ് ഒക്കെ ടൈറ്റ് ചെയ്തൊക്കെ ഉള്ള ചെയ്ത കുറയന്ന
ആഹ കൊറായിരിക്കും കൊറയാവും നമ്മള് അതേപോലെ നക്കേണ്ടി വരും പിന്നെ പിന്നെപ്പോ നമ്മള് കൊഴുപ്പുള്ള ഈ എണ്ണൽ വറുത്തത് അങ്ങനത്തെക്കെ ഫുഡ് കുറച്ച തന്നെ വയർുക
ആ ഞാനിപ്പോ ആഹാരൊക്കെ ഒരുപാട് വ വ ആ ആ ക പ അ വ പാാനുള്ളതും അമ്പത്തഞ്ച് അമ്പത്തഞ്ച് വീത വീട്ടിയല്ല
ഉ ഏ കൊറത്ത പയറ്റല്ലേള്ളോ
ആ
ആ ഞാന എനിക്ക് ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് ൻ എപത് കിലോനെും
ആ അത്രേ
എൺപത് കിലോണില് അങ്ങനെ അല്ല നോർമൽ ഹൈറ്റ് വല് വലിയ ഹൈറ്റ് ഒന്നുംല്ല ഹൈറ്റ്ല്ല വല്ിയ ഹൈറ്റ് ഉണ്ടാവുമ്പോ എനിക്ക് എൺപ എൺപത് കിലോന് വല്ിയരു ബോർ ഉണ്ടാവൂില്ല നല്ല കഴ റല്ല എന്ന നല്ല ഹൈറ്റള്ള ആളും അല്ല അങ്ങനെ നോർമൽ ഹൈറ്റ് ഞാന് ആഹ പക്ഷെ ഞാൻ എൺപത് എൺപത് കിലോനൊക്കെ എനിക്ക് നല്ല പോറായിട്ട് ഉണ്ടായി ഞാൻ മൊത്തത്തിൽ തടിയാണ് അല്ലാതെ കൈക്കല്ല വേറെ ചില ആളുകൾക്ക് കയ്ക്ക് മാത്രമല്ലെ തടി കൂടുതലുണ്ടാാവും അങ്ങനെ അല്ല സച്ചന് എല്ലാർടെും ഒരേ ജ്ച്ചാണ്
ഓ ചില ആൾക്കാർക്കു കയ്യ് ഭയങ്കര
ആഹ കൈ ഭയങ്കരമായിട്ട് തടി ഉണ്ടാവും അതേപോലെ ഊരന്റെ അടുത്ത് ഭയങ്കരമായിട്ട് തടി ഉണ്ടാവും അങ്ങനെയൊന്നുംല്ല പക്ഷെ തടി കുറയുമ്പോ ഞാൻ മൊട്ടത്തില്ൽ തടി കുറയും പിന്നെ മുഖം നല്ല നല്ല രീതിൽ മുഖവും കവിളും ഉപ്പം ചെയും
കവളങ്ങോട്ട്
ആഹ ക അവളൊട്ടും അത് അത് കാരണം എനിക്ക് പറ്റ തടി കുറക്കാൻ മടി യാണ്
ആ ഞാനും ഇവിടെ വണ്ണം കുറക്കുമ്പോ പറയുന്നത് വീട്ടില് എല്ലാവ പറയും കാണും എല്ലാരും പറയും ഒരുപാട് മോശമായിട്ടുണ്ട് എന്താ ഫുഡൊന്നും കഴിക്കത്തില്ലന്ന് കഴിക്കും നമ്മള് കഷ്ടപ്പെട്ട് കുറച്ചു കൊണ്ട് വരുമെന്ന് അവരറിയുന്നില്ല
ആഹ അതന്നെ അത്ന്നെയാണ് നമ്മള് തടി കൂടിയാലും കാണുന്നവർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷെ തടി കുറഞ്ഞാലും മറ്റുള്ളവർക്ക് എ ആഹ എന്താ കാണും ആഹ ആ
വെജിറ്റബിൾസ് ഒക്കെ തോനെകഴിക്കും
ആഹ പിന്നെ വെള്ളം നന്നായിട്ടു കുടിച്ചു കൊടുത്താ മതി എന്നാൽ പിന്നെ വിശപ്പ്കുറേൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇപ്പൊ തണുപ്പ് കാരണം വെള്ളം കുടി പിക്കാന കഴിയൂല്ല
ആഹ ന നല്ല തണുത്തേരിയാണോ അവിടെ
ആ ഇവിടെ തണുപ്പേ പറഞ്ഞാല് ആഹ ചൂടകുമ്പോം ഭയങ്കര ചൂടാണ് പക്ഷെ തണുപ്പായ നല്ല തണുപ്പാണ് പാലക്കാട് ജില്ലയാണ് അപ്പൊ ആഹ ചൂടാണെങ്കിൽ ഭയങ്കര ചൂടാണ് ഈ പ്രാവശ്യ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്തെ ചൂടായിരുന്നു ആ തണുപ്പൊക്കെ തുടങ്ങിയപ്പോ തന്നെ നല്ല അത്യാ നല്ല തണുപ്പായി തണുപ്പുകാലട്ടത്ത് ഭയങ്കര തണുപ്പാണ് ഈ വയനാട്ടിൽ ഊട്ടിയൊക്കെ പോകുന്ന അങ്ങനെയല്ല അത്രല്ല
ആഹ ആഹ നമുക്കറിയാം ഞങ്ങള് കൊറച്ചാള് കോയമ്പത്തൂർ താമസം ആയിരുന്നു അപ്പോഴ തണു സമയത്ത് നല്ല തണുപ്പ
ആ അതാണ് അതാണ് ഭയങ്കര തണുപ്പാണ് ഇവിടെ പിന്നെ ഈ മരങ്ങ നല് എല്ലാം മരങ്ങളുള്ള പ്രദേശണഇടെ
ആഹഹാഹാ പാലക്കാട്ന്ന് പറഞ്ഞാല് ഗ്രാമ ഭംഗിയല്ലേ ഭയങ്കര ഗ്രാമ ഭംഗിയന്ന് പറ
പിന്നെ ചൂടിന് നമുക്ക് ഈ മരങ്ങളൊന്നും എവിടെയും ഈ മര മരങ്ങൾ ഉണ്ട് വച്ചിട്ട് ചൂട് കുറ അങ്ങനൊന്നും ന്നുല്ല ഭയങ്കര ചൂടായിരിക്കും
ചൂട് സമയത്ത് ഭയങ്കര ചൂടാന്ന എപ്പോഴും പറയും പാലക്കാടാണ് ഏറ്റവും കൂടുതൽ
ആ ഏ ആ ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യത്തെ ഏറ്റവും കൂടുതൽ നാല്പത്തിന്ന് ഡിഗ്രിയ ഒക്കെയാണ് വ നമ്മളിപ്പോ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥായിരുന്നു പുറത്ത് ഇറങ്ങാനും പറ്റൂല ഉള്ളിൽരി ക്കാണ് പറ്റാത്ത അവസ്ഥയായിരുന്നു കുട്ടികുടെ ആകെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അത്രയും ചൂടുകാരണേ
ഓ ആന്ന് സത്യം നമ്മുക്ക് ഇവിടെ ഭയങ്കര ചൂടാ നമ്മെ തിരുവനന്തപുരം അത്ര ചൂടായിരുന്നു എന്നിട്ട് പറയുയിരുന്നു തിരുവനന്തപുരം പൊതുവെ ചൂട് കുറവായിതെന്ന് വേറെ ജില്ലകളെ അപേക്ഷിച്ച്
അതെ ശ ആ
അത് നമ്മള പറ അതേ നമുക്ക് സഹിക്കാൻ വയ്യായിരുന്നു
ആ അതെ ഭയങ്കര സഹിക്കൻ കഴിയാത്ത ചൂടായിരുന്നു പക്ഷെ തണുപ്പും ഇപ്പൊ അവിടെയൊക്കെ അങ്ങെ മഴുണ്ടോ
ഇന്നലെ വരെ നല്ല മഴയായിരുന്നു ഇന്നൊരു മഴ മഴയുടെ ലക്ഷണൊന്നുമല്ല
ഇവിടെ മഴ തുടങ്ങിയ തന്നെ ഇപ്പോ കുറച്ച ഇപ്പോ ഈ സ്കൂളൊക്കെ തുറന്നപ്പോ ഇപ്പൊ ഒരാഴ്ചന്ന അങ്ങോട്ടാണ് മഴൊന്ന് തുടങ്ങിയത്
നമുക്ക് മെയ് പകുതി തൊട്ടേ മഴ തുടങ്ങി
ആ അങ്ങനെ കുറെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോൺ ചെയ്യുമ്പോഴും
ശരിയടാ എന്നാ വെച്ചോ ശെരി എന്നാ വെച്ചേക്കാം ശരി ഓക്കെ